ഹലോ കേക്കാവാ
ആഹ് കേക്കാം
പറ എന്താ വിശേഷം മഴയൊണ്ടാ
മഴല്ല
ഇല്ല
മയ ഇന്ന്യാൻ ഫുള്ള് മയൊണ്ട് ഇന്ന് രാവിലെ ഉച്ചക്കൊക്കെ മയന്നു അ ഞാ ഫുള്ള് മഴ കൊണ്ടു ഇന്നവിടെയും കൂടി പോവണ്ടേ ഞാ ഞാൻ പറഞ്ഞില്ലേ അരയും കൂടെ ഞാ ടൗണ് പോയതേനു
ആഹ് പിന്ന കയ്ച്ചോ
ഇല്ല
എന്തെ
കയ്ച്ചില്ല ഏ
എന്ത് പറ്റി?
ആഹ് എന്താ ഇൻക്ക് വേ കൊറച്ചയ്യട്ടെ.
ആഹ് ഓക്കെ.
ചെൽപ്പം കയിക്കും, ചെൽപ്പം കയിക്കൂല്ല. പുതിയേതേലും വന്നോ? പുതിയത് ഏതെങ്കിലും വന്നോ?
എന്ന് ചോദിച്ചാ ഇല്ല. മതിയായ് സ്ഥിതിക്ക് ന്നാണ് എന്റെ ഡിസിഷൻ.
അതെന്താ, അല്ല ഇങ്ങട്ട് വന്നാലോ?
അതാ പർഞ്ഞെ താല്പര്യല്ല. ഇങ്ങട്ട് വരണ്ട ആര
വന്നാലെന്ത് ചെയ്യും?
വന്നാലപ്പ ഞാൻ പറിം, കമ്മി കല്യാണം ഒറപ്പിച്ച് വെച്ചേക്ക്ണാന്ന് ഇനി അങ്ങനെ പറയും കല്യാണോ നിന്നെ കാണിച്ചെ ആണൊ നീ ബേക്ക്യാമറ ഇട്ടെ ഞാൻ കണ്ട്, ആഹ് പറ ഹലോ
അതെന്താ?
അത് ചേച്ചി ആരാണ്ട് വീഡിയോ കോളെയ്യ എന്നെ കാണിച്ചു ഇയ്ക്ക് ഇഷ്ടല്ല, വീഡിയോകോളെയ്യ്ണേ ഇഷ്ടല്ല. പിന്നെ ഇനി കാണിക്ക്ന്ന്.
അപ്പൊ ഇയ് ലോങ് ഡിസ്ററൻസാകുമ്പോ എന്തെയ്യും?
ഞാൻ വിളിക്കൂല്ല, ലോങ് ഡിസ്റ്റൻസാ എന്തായാലും നോക്കൂലപ്പം
അത് ശരി
ഉം
എന്നിട്ട് എടൊ നായടെ?
നായ കളിക്കണ്, തേങ്ങ എടുത്ത് വെച്ച് കളിക്ക്ന്ന്.
ആഹ് അയ്നയ്ച്ച്ട്ടോ?
അയ്ച്ചിട്ടില്ല, കെട്ടിയിട്ടേക്കുവ. അപ്പം ഇന്ന് ഞാൻ കൊറേ തേങ്ങ പൊതിച്ചു വെച്ചു.
ഓഹ്
അപ്പം അവനതെടുത്ത് വെച്ച് ചകിരിയൊക്കെ പറിച്ച്പറിച്ച് കളയും.
ഓഹ്, ചേച്ചിയൊ ഫുഡ് അയ്നെല്ലാരും ഫുഡ്ഡയ്ചീല്ലല്ലോ?
ഇല്ലാ.
ഊം.
പിന്നെ, എന്താണ് വിശേഷം?
പിന്നെ ഒന്നൂല്ല. അപ്പോ ഒന്നും പറയാനില്ലല്ലോ ആഹ് പിന്നേ അവ്ടെ എന്താ തൂഫാനൊക്കെ അടിപൊളിയായ് നടക്ക്ണ്ടോ?
എന്താന്ന്?
തൂഫാൻ, തൂഫാൻ
ആഹ്
ത്താണ് പർഞ്ഞ മനസ്സിലായോ?
തൂഫാനാ?
അഹ്
ആഹ് ഇപ്പെന്താണ്ട്, എനി ക്കറിയാം. പക്ഷെ പറഞ്ഞ് തരാൻ അറിഞ്ഞൂട. തൂഫാന് എനിക്കറിയാം. ഉം അതെന്നെ, തൂഫാൻ
അതൊക്കവ്ടെ അടിപൊള്യായിട്ട് നോക്ക്ണ്ടോന്ന്
എന്നച്ച് ഇവടെ അങ്ങനല്ല. കൊല്ലത്തിന്റെ അങ്ങോട്ട് അങ്ങോട്ടൊക്കെ
ഇങ്ങൾതപ്പൊ ഒരു പട്ടിക്കാട്ടിലാ, സ്ഥലം?
പിന്നെന്തെ
ഉം
ഒരു മൂലേയിലാണോന്ന്
എന്ന് വെച്ചാൻ അങ്ങനെയല്ല അത്യാവശ്യം റോഡ്സൈഡാ റോഡ് സൈഡാ റോഡ് സൈഡാ
അതായത് കാറ്റുപളിച്ച ആഹ് സ്ഥലത്തിന് പേരാന്ത
ങെ
ഉം ആഹ് ഏഹ്
ആഹ് ൻ ഇപ്പ എവിടെ വീട്ടിലാ
ഞാൻ വീട്ടിൽ കിടക്കുവാണ്
ഓഹോ എന്തടുക്കണ എല്ലാരും
ഉമ്മ അടക്കളയിലും പ്പോ ഫാദർ കൊലായില് ഏട്ടം പ്പോ ഏട്ടം പ്പോ വന്നീന്
ആഹ്
ആഹ്
പിന്നെ സുഖായിട്ടിരിക്ക്ണ എല്ലാരും
ഉം എല്ലാരും സുഖായിട്ടിരിക്കുന്നു ഞാൻ ഇവിടെ കിടക്കുന്ന്
ഉം ഹും പിന്നെ
ഇയ്യ് കോലാമേലേക്കുലേ
ഏഹ്
കൊലായിലല്ലേ
വീട്ടില്
സിറ്റ് ഔട്ടില്ലല്ലേ
അല്ല
ഏഹ്
റൂമില്ല്
തിരക്കല്ലല്ലോ
ഇരിക്കുന്ന്
പഠിക്കാ
ഏഹ്
പഠിക്കാണോ
പഠിച്ചില്ല പഠിക്കുന്ന് നാളെ പഠിക്കാന്ന് വെച്ച്
അതാ നല്ലത് നല്ലതാണ്
ഉം
നല്ലതാണറയാ ഇജ്ജ് പാട്ടാടോ
ഇല്ല
ഉം
എനക്ക് അമ്മാതിരി കലയൊന്നും ഇല്ല
ഉം
എനക്കൊരു കലേതാണ് ച്ചാ പറഞ്ഞോ എനിക്ക്‌ ഒരു കൽ
ഓട്ടൻ ചാട്ടം ചിത്രം വരക്കുവോ?
ഇല്ല ഇല്ല ഞാ ഒന്ന് ആഹ് പടം വരയ്ക്കും ഇപ്പ വരയ്ക്കും
എന്താടോ നിന്റെ മൊടെ എന്റെ മോഡ് ഇന്നെ വരക്കോ
ഏഹ്
എന്നെ വരക്കോ
ഉം മനുഷ്യനെ വരക്കത്തില്ല അല്ലാത്ത എന്താണേലും വരയ്ക്കും മനുഷ്യനെ വരയ്ക്കത്തില്ല.
നായ് പൂച്ച പട്ടിക്കൊല്ലേ
ഉം ഉം ഞാൻ ബിൽഡിംഗ് ഡ്രോയിങ് ഒക്കെയാ പഠിക്ക്‌ അപ്പ അതിന്റെ ബേസ് ചെയ്തിട്ട് എന്താണേലും പഠിക്ക ഓഹ് ആഹ്
അത് പഠിക്ക അത് അത് എന്താ സുഖല്ലേ?
അത്ര സുഖഅല്ല കോ അത് അത്ര സുഖല്ല വെക്കത്ത പാടാ
ഞാനായ്നി വന്നാലോ?
ബിൽഡിംഗ് ഡ്രോയിങ് പഠിക്കാനോ?
ഉം.
ഓ നീ പഠിക്ക്യാ വന്നാൽ നിർത്തിയിട്ട് പോവും. അതെ
സെമോണം-
മ്മ്.
ഷമ വേണ്ട സാനാണൊ
ഷമ കഷമ വേണം അതുണ്ടെങ്കില് നടക്കും. എന്താണ് രാത്രി പഠിത്തതില്
ന്ന് ന്ന് അർജന്റീനന്റെ കള്യ
ഏഹ്
ന്ന് അർജന്റീനയുടെ കളിയാണ് വേൾഡ് കപ്പ്-
മ്മ് കാണു അപ്പൊ?
ഓ ഞമ്മൾ നമ്മളങ്ങാടി പോഉം കവലേ പോവും.
ഓ എല്ലാരും പോവ അതോ?
മ്മ് അവടെ എല്ലാരും ഉണ്ടാവും.
ആഹ് എപ്പ വരു അന്നേര കളി രാത്രിയാവു ഒരുപാട് റ്റാവോ?
മൂന്നരാഉമ്പൊ രാത്രി മൂന്നാര-
അത്രേയാവോ?
മൂന്ന് കളി തൊടങ്ങല് മൂന്ന്
ഓഹ് ഞാനൊക്ക്യപ്പൊ ന്തൊരു ഒറപ്പം
അഞ്ചരാ റുമണിയാവുമ്പോ കളി കയ്യും ഞാനപോയി കാണും
മ്മ് ഞനൊക്കെ സുച്ചടന്നൊറങ്ങും-
ഞാ വിളിക്കണോ?
ഏഹ്
അപ്പവിളിക്കണോ?
എപ്പൊ?
മൂന്നര ഒർങ്ങ ഒർങ്ങണ്ട ഒർക്ക് സുയ്പാക്ക
എനിക്യോറങ്ങണം ഒറക്കാണ് ച്ചിരി മെയിനായ്ട്ട് കൊട് പ്രാധാന്യം കൊടുത്തേ
മ്മ് അതന്നെ ആ ബെല്ലട്ച്ചലൊന്നും അറീല
എന്ന വെച്ചാ അറിയായിരിക്കും ഞാൻ പില്ലോടെ- വെച്ചിട്ടാണ് കെടക്ണെ പ്പൊ ഭയങ്കരൊറക്കാണെങ്കി അറിയില്ല. ഒറങ്ങി അങ്ങോട്ട് വന്ന
ഞാ അഎന്തെയ്താതിഅറ്യോ കടക്കുമ്പോ ഞാനൊക്കെ ഈ പണിയൊക്കെ യ്ഞ് കൊയ്ങ്ങി വന്ന് കടക്കുമ്പോ ആരേലൊക്കെ വിളിക്കും. അപ്പൊ ഈ ഞാനീ ലോറീല് പോതുട്ട്യളെ ലോറില് കൊണ്ട്രാൻ പോവേണ്ട് അപ്പൊ ഈ അപ്പൊ ഈ ഒർക്കുണ്ടാഊല-
മ്മ് മ്മ് അങ്ങനെ
രാത്റ്യോക്കെ ഈ ഒർക്കില്ലാതെ രണ്ടോസൊക്കെ ഒർക്കില്ലാതെ വരുമ്പോ- അപ്പൊന്തെയ്യാറ്യോ കുളിച്ചു മാറ്റിയിട്ട് നല്ലോണം ഫുഡ്ഡയ്ക്കും. ഇന്നെട്ട് ഫോൺ സൈലെന്റ് ആക്കാ ഒറ്റ ഒർക്കും
ഒറങ്ങാ സുഖം ലെ
അപ്പം അപ്പം നീച്ചുമ്പോ ഒര് ലോഡ് കോൾ ഇണ്ടാവും ഇന്നട്ടൊക്കെ തിര്ച്ച് വുൾക്ക്യാ
അപ്പ എന്തെങ്കിലും ആരെലും അർജെന്റായിട്ട് വിളിച്ചാ എന്തെയ്യും നീ
വുൾച്ചാല്ലോൽ എങ്ങനെ വീട്ട്ക്ക്‌ വുൾചോളും
ഓഹ് അങ്ങനെ
ഉം അല്ലാ അപ്പ ഞാ അപ്പ ഞാനും അർജന്റീനന്നെ അല്ലെ ച്ചെ ഞാനും അർ അർജെന്റിലെന്നെ അല്ലെ ഒർക്കം അർജെന്റ് നിർബന്ധം അല്ലെ
ആഹ്
ആരോഗ്യം പോവുലെ ഒറങ്ങില്ലെങ്കിൽ?
ആഹ് പോവും.
ആഹ് അപ്പ ഞമ്മളും ഒറങ്ങും ആര് വുൾച്ചാലും അറീലാ.
ഉം ഒര് അർജെന്റ് കാര്യം വന്നാ അറിയെണ്ടെ?
ഉം ഉം ഏഹ് ഞാ ഒർങ്ങി നീച്ചിട്ട് തിരിച്ച് വിളിക്കും. എന്താ കാര്യം ചൊയ്ക്കും.
ഉം ഉം
ഇയ്യ് ഒക്കെ ഒർങ്ങിയാ നീച്ചോല്ലോ?
ഉം ഞാ എ
ഓഹ് ഇജ് ഒക്കെ ചത്തൊർങ്ങുംലെ?
ഉം ഞാനെന്ന് വെച്ചാ ഇപ്പൊ കെട്ന്ന് പത്ത് മണിക്ക് കെട്ന്നെന്ന് വെച്ചോ അഞ്ച് ഞ്ചോ പത്തോ മിൻറ്റ് പിന്നെ ഞാനൊറങ്ങും. അതെയ്നാ പിന്നെ രാവിലെ എണീക്കാറൊക്കെ ഒള്ളു. അയിന്റെ എടെയ്ക്ക് ഞാൻ എണീക്കത്ത് ഇല്ല. എന്ത് സംഭവിച്ചാലും അറീല്ലാ. പക്ഷെ കറന്റ് പോവുമ്പോ കറക്റ്റ് എണീക്കും.
ചൂട് എട്ത്തിട്ട്.
ഫാൻ പോവുമ്പോ ഉമ്മ അയ് അറിയേ എങ്ങനെങ്കിലും ഞാ എണീക്കും കറന്റ് പോവുമ്പം. വേറെ എന്തു വാണേലും അറിയത്തില്ല.
ഞാനെന്ത്‌ വന്നാലും അല്ല ഫാൻ പോയാലും കറന്റ് പോയാലോന്നും ഞാന് അറീലാ
ആഹ് നാ അറിം കറന്റ് പോവുമ്പോ മാത്രം ഞാ അറിം അല്ലാതെ ഇനി ഒരാള് വയ്യാണ്ട് കെടന്ന് വിൾ പ്പോലും ഞാ അറിയത്തില്ല അത്ര ഒറക്കാ.
ഇപ്പം ഇവെടെ ഇങ്ങനെ കറന്റ് പോപുലാ
ആഹ് ഇവെടെ ഇപ്പ
ഒന്ന് ഒന്ന് ഒന്ന് അല്ല ഒന്ന് സോളാറാണ് പിന്നെ ഒന്ന് ഇൻവെട്ടർ ഇണ്ട്. ഇപ്പൊന്നും പിന്നെ എ സിന്റെ ആവ്ശ്യം ഇല്ല.
ഇല്ലാ
ഏഹ് തണ്പ്പ് അല്ലെ അപ്പ ഇഞ്ഞ് ഇപ്പ ആരെയും ചെയ്യോ ഈ തൺപ്പായിറ്റ്? ഔഹ് ഒര് രണ്ട് മൂന്ന് മാസം മുമ്പ് എ സി ഓഫാക്കലെന്നെ ഇല്ലെയ്നി.
ആഹ്.
ചൂട് ഇട്ത്ത്ട്ടെയ്
ഓഹ് ഓഹ്. ഓഹ്
എല്ലാരെ റൂമിലും എ സി ഇണ്ട്. അപ്പ എല്ലാരും ഒരോര് ന്റെ റൂമ് പോയി എ സി ഇട്ട് കെട്ക്കും. പിന്നെ ഇന്റെ റൂമ്ക്കാരും വെരൂലാ.
ഓഹ് അങ്ങനെ ഉം ഉം ഉം.
ഉമ്മിം ഉപ്പിം ഒര് റൂമിൽ എ സി ഇട്ട് കെട്ക്കും. ഏട്ടം റൂമിൽ എ സി ഇട്ട് കെട്ക്കും. ഞാൻ ഇബെടിം എ സി ഇട്ട് കെട്ക്കും.
ആഹ് ആഹ് ഉം.
ഇല്ല കർന്റ് ബില്ല് ചെറെ കർന്റ് ബില്ല് വന്ന്ട്ടൊള്ളു.
ആഹ്.
ഉം. അഹ് നല്ലോം വെരും കര്ന്റും ബില്ല്. പക്ഷെ ചെർതാ ചെർതായിട്ട് വന്ന്ട്ടൊള്ളു. അയ്യായിര്ത്തി എണ്ണൂറുപ്യാ
ഓഹ് ഓഹ് നിസാരം.
ഏഹ്
നിസാരം ആണ്ന്ന് പറിയ അപ്പോ ആഹ് അത്രേം റൈറ്റെയ്?
എന്തേ അയ്യാരത്തിയല്ലേ വന്ന്ട്ടൊള്ളു.
ഉം ഞങ്ങൾക്കൊക്കെ അതൊക്കെ നമ്മക്കൊക്കെ അത് ഭയങ്കര തുകയാണ്.
നമ്മക്കത് നമ്മക്ക് അയ്ലേറെ വരാറ്ണ്ട്. ഈ പ്രാവശ്യം കൊറവാ
ആഹ്.
കൊർച്ചേ വന്നിട്ടൊള്ളൂ.
ആഹ് ആഹ്
ഞാന് ഷൂവ് വാങ്ങി വെക്കും ഏട്ടന്മാര് കൊണ്ടുപോകും.
ഇങ്ങനെ മേലെ ആഹ്
ഞാന് ഏഹ് ഞാന് കഴിഞ്ഞായ്ച ഒരൂസം വാങ്ങി
ആഹ് ആഹ്
ഇന്നാലേ ഞാൻ വിളിക്കാ.
ആഹ് ഓക്കേ ഓക്കേ